ആ കേ
ആഹ കേക്ക എന്തെടുക്കന്ന്
ഒന്നുംില്ല വെറുതെ ഇരിക്കണം
ഉ
ഉം പണി കഴിഞ്ഞില്ലേ ചോറൊക്കെ ആയി നീ കറി വെക്കണം അങ്ങനെ അങ്ങനത്തെ ഓരോ പണികളില് നിക്ക പിന്നെ വെറുതെ ഓരോ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ചുനരം ഏ പിന്നെ ഇള് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ
ആഹ ഇടക്ക് ആ പിന്നെ പാട്ടില് പാട്ട് ഇഷ്ടമല്ലാ ആരുണ്ട്
ആഹല്ല ആരും ഇഷ്ടല്ല ഒരു പാട്ട് കേൾക്കുമ്പോ ഒരു നല്ല മനസ്സിനൊരു എനർജിയ ആ അതെ അതെ അതെ പോസിറ്റീവ് എനർജി മനസ്സിന്സാണ്
സന്തോഷവാ ഇവിടെ ജോലി വേഗം പോവും
അതെ അതെ അതെ അതെ അതെ അതെ അതെ ആ ഒരു എനർജിയ ഒക്കെ കിട്ടാനും നമ്മള് ജോലി ചെയ്യുമ്പത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമക്കത് ജോലി ചെയ്യണണ്ടന്ന് അറിയൂല്ല അത അങ്ങ് കഴിഞ്ഞഞ് പോയിക്കോളു
അതെ അതെ ഞങ്ങള് ഇവിടെ ആണെങ്കിൽ ഫോണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇടും മോനാണെങ്കിൽ അതും കൊണ്ടങ്ങ് നടത്തും പോന്നടം മുഴുവന്ന് അതുകൊണ്ട് ഭയങ്കര വേളം ടിവിയും പാ ഇപ്പ എല്ലാം കൂടെ ആവ്പോ ഭയങ്കര ബഹളമായിയിരിക്കും
ഉം ഭയങ്കര എപ്പഴും വീട് ഭയങ്കര സൗണ്ട് ആാവലേ വീടിന്റെറെ ഉള്ളില് ഉം അതെ അതെ അല്ല നല്ലതാണ് നമുക്ക്ങ്ങനെ എപ്പോഴ ഒരു എനർജെറ്റിക് ആയിട്ട് നിക്കാൻ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് അങ്ങനെ പാട്ടുകൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോ നമ്മുടെ എന്ത് മൂടാണെങ്കിലും അതൊക്കൊന്ന് ഒന്ന് ഇതയക്കോ അല്ലെ ആ റിലാക്സ് ആയിക്കോളും അതെ അതെ അങ്ങനെ
എ എന്താണ് ഉച്ചക്ക് ഫുഡ്
ഉച്ചക്ക് ഫുഡ്ന്ന് പ്രത്യേകി ഒന്ന ഇ ഒന്നും മീനൊന്നും കിട്ടാത്തത് കൊണ്ട്ന്ന് മുരിങ്ങയുടെ അല്ല ല്ലേ കറി കറി വെക്കണം പിന്നെ അത് ഞങ്ങിവിടെ വെ അധികം വെറുതെ താളിച്ചു വെക്കും ഉള്ളി ഉള്ളി വെളിച്ചെണ്ണയിൽ
ആഹ അതില്ച്ചേ മുട്ടയുംകൂടി ഇട്ടാൻ നല്ല ടേസ്റ്റാ മുട്ട ചിക്കിട്ട്
കറിയാണ്.
കറിയാണോ?
കറിയായിട്ട് വെറുതെ ഉള്ളി താളിക്കും ഉള്ളി എണ്ണൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അതില് അങ്ങനെ - അത് വേറെ തോരൻ പോലല്ലേ ഇത് ആ ഇത് - - കറി എന്ന് പറഞ്ഞാല് സിമ്പിൾ കറി ഈസി കറി ചെറിയ ഉള്ളില്ലേ ചെറിയ ഉള്ളില്ലേ? ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണൽ മൂപ്പിക്കും. മൂപ്പിച്ചിട്ട് കൊറച്ച് കഞ്ഞിവെള്ളല്ലേ കഞ്ഞിവെള്ളം അതക്കഴിക്കും. ഒഴിച്ചിട്ട് കഞ്ഞിവെള്ളംങ്ങടെ തിളച്ച വരുമ്പോ പിന്നെ ഈ മുരിങ്ങ ടെ എല അതിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് ഉപ്പ് ഉ് ഇട്ടിട്ട് പച്ചമുളകും കയറിരുംട്ടോ അെ വെറുതെ അങ്ങനൊ ഒരു കറിയ ഉപ്പൂട്ടിട്ട് വെറുതെ അങ്ങനെ ഒന്ന് കൂട്ടി നോക്കണ്ട് കൂടുതൽ വെള്ളമൊഴിക്കാതെ അത് ചോ ഇങ്ങനെിച്ചിട്ട കഴിക്കാാന്ഞങ്ങള ഇവിയൊക്കെണ്ടാക്കണ കറിണത് - - താളിപ്പ് താളിപ്പ്ന്ന് പറയും ആഹ അങ്ങനെ ഉണ്ടാക്കും പിന്നെ ആഹ് കുഴപ്പമില്ല രസമുണ്ട് ചോറ് നല്ല എണ്ണേല്ആക്കണംട്ടോ. കൊറച്ചൊക്കെ എണ്ണ വേണം അപ്പളെള്ള ടേസ്റ്റ് ഒരുപാട് വെള്ളത്തില ആാക്കാതെ ആ കഞ്ഞിവെള്ളത്തിന്റെ തെളിയില്ലയേ തെളിഞ്ഞ വെള്ളം അതിലാണ് ഉണ്ട ക്കെ ഉപ്പിട്ടിട്ട് പിന്നെ ഒന്നും കിട്ട നല്ലോണ്ണം തിളച്ച്ച് കഴിഞ്ഞാല് തന്റെ ഓഫ്ക്കിടാ അത് ചോറിൽ കൂട്ടിട്ട് കഴിക്കാ രസാണ് പിന്നെ ലാസ്റ്റ് ചോറൊക്കെ കഴിക്കല് കഴിഞ്ഞ കുറേ വെള്ളം വൽ ഒഴിച്ചിട്ടാണെങ്കിൽ പിന്നെ ആ കറിങ്ങനെ ലാസ്റ്റ് ങ്ങനെ മോന്തി കുടിക്കാ ച
ഹ ഹാ ആ
അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കാ ആഹ അങ്ങനെ അങ്ങനെ വെക്കും അത് അ
അതെ കഞ്ഞിവെള്ളം മുരിങ്ങല് കഞ്ഞിവെള്ളം മുരിങ്ങല് എല്ലാം അല്ലെങ്കിലും ഹെൽത്തി ആണല്ലോ ക്ഷീണത്തിനൊക്കെ കഞ്ഞോളം ബെസ്റ്റാ മുരിങ്ങല പിന്നെ - അല്ലാതെയു. ബെസ്റ്റ് ആണല്ലോ അ അത് രണ്ട കൂടെ കോമ്പിനേഷൻ നല്ലതായിരിക്കുംല്ലേ പരീക്ഷ
അതെ അതെ ആഹ് ആഹ് വെറുത ഒന്ന് വെച്ച നോക്കണ്ടു അങ്ങനെ താളിച്ചിട്ട് ആഹ ഉണ്ടാക്കിട്ട് ഒന്ന് നല്ലോണ്ണം മൂ വരുബേകഞ്ഞിവെള്ളങ്ങട് ഒഴിച്ചു കൊട്ക്ക അപ്പ കഞ്ഞിവെള്ള അ കക്കടേനൊപ്പം പിന്നേ മുരിങ്ങടല ഇട്ട് കൊടുക്ക ഉപ്പ ഇട്ട് കൊടുക്ക നല്ലൊന്നും വന്ത് കഴിഞ്ഞല് എന്നിട്ട് നമുക്ക് ചോറിൽ വെറുതെ താളിച്ച് ക ഒഴിച്ചിട്ട് കഴിക്കാന് രസാണ്. ഒന്നും ഇല്ലാതി ഇരിക്കുമ്പോ അങ്ങനെൊക്കെണ്ടാക്കി നോക് നമുക്കിപ്പോ മുരിങ്ങടലും പരിആ മുരിങ്ങടലും പരിപ്പും അല്ലെങ്കിൽ മുരിങ്ങടല ചക്കുരു അങ്ങനെയൊക്കെ വെകണോര്‌ണ്ട്
ഉം ഹ ആ് ഹ ഞാ ഞാനിവിടെ തോരം വെ ക്കും അല്ലാതെ കറി വെച്ചിട്ടില്ല പക്ഷെ ഞാൻ കേട്ടുണ്ട് ഇത് അതിെ നമ്മള് മുട്ട ഇട അത് ചെലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല.
ഇല്ല നല്ല ചെ ഞമ്മുടെ ഉണ്ടാക്കാറുണ്ട് മുരുങ്ങടലും മുട്ടയും കൂടെ അത ല ചീരയുടെ കൂടെ ചീരയുടെ എല്ല കൂടിന്റെ കൂടെ മുട്ട ചിക്കിയിട്ട് അ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ നമ്മളിഷ്ടം പിന്നെ ചെലര് വെണ്ടക്കല്ലേ വെണ്ടക്ക ഉപ്പേരി വെക്കുമ്പോ അതിന്റെ കൂടെ മുട്ട ചക്കീട്ട്താക്ക ണ്ട് മ് മ് അതപ്പോ ഓരോരുത്തരു ഓരോ റെസിപ്പി
ആഹ് ഞാൻ മുരിങ്ങയുടെ കൂടെ നോക്കിയിട്ടുണ്ട്. ആഹ മുരിങ്ങയിലോടെ കൂടെ ഇച്ചിരി ടേസ്റ്റിയാണ തോന്നുന്നത് കാരണം മുരിങ്ങയില കയപ്പ ഉണ്ടല്ലോ ചെറുതായിട്ട്. അപ്പൊ ഈ മുട്ടയും കൂടെ ആകുമ്പോ അത് ബാലൻസ് ആയിക്കോളും. ഈ ചീരടെ ഒന്നും കൂടെ ട്രൈ ചെയ്തിട്ടില്ല. നല്ലെ ആല്ലേ?
ആഹ് നല്ലതാണ്. ഇത് ഈ മുരിങ്ങടലക്കറിന്നൊ കുറച്ച് എണ്ണം, കൊറച്ച എണ്ണയിൽ ആക്കരുത്ട്ടോ? ഒന്ന് എണ്ണ വേണം അപ്പളൊള്ളൂ ടേസ്റ്റ്. അന്ന്‌ട്ട് ആ എണ്ണങ്ങനെ മൂപ്പ് കൊറച്ച് ഉള്ളി തുവ താളിക്കുമ്പോ, കൊറച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് വേണം താളിക്കാന് അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോ ചോറി ലൊഴിച്ച് കഴി ക്കാന് രസാണ്. നമുക്ക് പെട്ടന്ന് ണ്ടാക്കാലോ? ഈസി ആയിട്ട്ണ്ട
എവിടെങ്കിലും പോവാൻ നിക്കുമ്പോ, തെ രക്കിലൊക്കെ ആന്നെങ്കി പെട്ടന്നൊരു തട്ടിക്കൂട്ട് കറി.
ഇവിടെക്കെണ്ടാക്കാറ്ണ്ട് ട്ടോ, ഇവിടൊക്കെ തേങ്ങ അരച്ചിട്ട് വെ ക്കുന്നില്ലെങ്കി, ഇവിടൊക്കെ പൊതുവേ അധികം ണ്ടാക്കുന്ന ഒരു കറിയണത് മുരിങ്ങടല താളി ച്ചത് ന്നാ പറയാ. എന്താന്ന് കറി എന്താന്ന്‌ ച്ചാ മുരിങ്ങ തളിച്ചൂന്ന് പറയും. അങ്ങനെ ആഹ അങ്ങനത്തെ കറിണ്ടാക്കും. അല്ല ഇന്ന്പ്പോ മീനൊന്നും കിട്ടി ഇല്ല. മീനൊന്നും കിട്ടീട്ടില്ല. പിന്നെ മുട്ട ഉം പിന്നെ പ്പൊ മുട്ടൊന്നു പൊരിക്കെ അല്ലെങ്കില് ചിക്കിട്ട് ഉപ്പേരി പോലെ ണ്ടാക്കെ എന്തെലും ചെയ്യണം വിചാരിക്ണ്ട്‌. പിന്നെ കോവ ആഹ ന്ന്പോന്ന് അഡ്ജസ്റ്റ് ചെയ്യന്നെ പ്പൊ ആ കൊള്ളു. രാവിലെ ചിക്കനേർന്നു. ചിക്കൻ ണ്ടായിരുന്നു. ആ അപ്പൊ പിന്നെ ആഹ് അപ്പ പിന്നെ ഇന്ന് പ്പോച്ചക്കെ അങ്ങനെ പോട്ടെ ഞ്ഞി രാത്രി എന്തേലും വേറെ നോക്കാ. സ്പെഷ്യൽ ഐറ്റം, സൗന്ദര്യക്കെ ഉണ്ടാക്കാ നോക്കാ.
രാത്രി എല്ലാരും എന്താ ചോറ് കഴിക്കില്ലേ? വേറെ ഉണ്ടാക്കണോ ഇനി?
ചോറ് കഴിക്കൊക്കെ ചെയ്യും. ആദ്യക്കെ കഴിച്ചിന്നു. ഇപ്പൊ ഇവർക്ക് പിന്നെ സ്പെഷ്യലായിട്ട് റ്റ് പ്പൊ ഓരോന്ന് ങ്ങനെ വാങ്ങീട്ടും, ല്ലെങ്കിനമ്മൾ എന്തെലൊക്കെ ണ്ടാക്കിട്ട് സീലായി കഴിഞ്ഞപ്പോ ഇവര്ക്കിപ്പ ചോറ് രാത്രി ഒന്നും പറ്റണില്ല വേണ്ട അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല.
ഹും, ഹും, ഹും.
അങ്ങനെയാണ്. അപ്പൊ എന്തേലൊ ക്കെ ണ്ടാക്കും. പിന്നെ കുട്ടിയെള്, വല്ലിയെ കുട്ടിയേളാ യതുകൊണ്ട് അവരന്നെ ണ്ടാക്കിക്കോളും. ഉം. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ നിപ്പ കോവക്കണ്ട് കോവക്ക മോള് പൊരിക്കാ പറഞ്ഞിട്ടുണ്ട്. മീനൊക്കെ പൊരിക്കണ പോലെ നീളത്തിലര്ഞ്ഞിട്ട്, അങ്ങനെ പൊരിക്കാ പറഞ്ഞിട്ട്ണ്ട് തൽക്കാല പ്പന്നങ്ങനെ അഡ്ജസ്റ്റ് യ്യാ. എന്നുപ്പ നമ്മള് സ്പെഷ്യൽ മാത്ര ആയ ത് ആഹ് എല്ലതും വേണ്ട നമ്മള് കൂട്ടി ശീലം. ഇന്ന ങ്ങനെ പോട്ടെ അതെന്നെ ഓരോ ദിസം ത ഒരു രീതിലങ്ങനെ പൊട്ടെ ആ ണ്ട് ചിക്കൻന്റെറെന്നർഞ്ഞാൽ അത് ടി നമ്ക്ക് കടികൾക്ക് ക് ക്കൂട്ടാൻ പറ്റണ കറിയ. അത് ഫ്രഷ് ക്രീമോ ന്തൊക്കെ അങ്ങനെ ഉപയോഗിച്ച് ഒയ് ച്ചിട്ടാണ് മോള് ണ്ടാക്കിയത ആഹ് അപ്പൊ പിന്നവ് ചോറിക്ക് പറ്റൂല കുബ്ബൂസ് കുബ്ബൂസേര്ന്നു. പക്ഷെ അയ്ക്ക് കൊ അ പക്ഷെ കോമ്പിനേഷൻ ആകറീക്ക് കോമ്പിനേഷൻ ഒന്നങ്കി നാന് അല്ലെങ്കില്. പൊറോട്ട വേണം.
ആണല്ലേ?
ആഹ. പക്ഷെ, ആ അവര്ന്ന്‌ അപ്പൊ ആ ക്ക താണ് കോമ്പിനേഷൻ പൊറോട്ടടെ കൂടെക്കെ പറ്റും. പക്ഷെ മക്ക് രാവിൽതന്നെ പൊറോട്ടൊന്നും കിട്ടില്ല.
. കുഴപ്പില്ല അത് ബാലൻസ് വെച്ചേരെ, നമുക്ക് രാത്രി അതിന്റെ കൂടെ വല്ല പൊറോട്ട വല്ലോം മേട്ച്ച്.
വാങ്ങി ക വാങ്ങിട്ട് കൂട്ടാ. അതന്നെ, അതന്നെ അങ്ങനെ എന്തേലൊക്കെ ചെയ്യണം. ആഹ പിന്നെ നി ങ്ങളവിടെക്കെ മുറ്റത്ത്ങ്ങനെ നല്ല പുല്ലൊക്കെ ണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇല്ല പുല്ലുണ്ട്അ അത്യാവശ്യം പുല്ലുണ്ട് നമ്മൾ പറിച്ചു കളയുന്തോറും
ഇവിടെ ഇവിടെ ഇഷ്ട പോലെണ്ട് പുല്ല് നല്ലപുല്ല്ണ്ട് ഞാനെപ്പോ ചേച്ചിനെവിളിച്ചിട്ടണ്ട് ചേച്ചിണ്ട്ന്ന് പുല്ല് പറിക്കണണ്ട് അപ്പൊ ഞാന് പറി പണിക്കാരൊക്കെണ്ട് മുറ്റം ഇടക്ക് പറിക്കുകൊക്കെ ചെയ്യും പക്ഷെ എന്നെക്കകൊണ്ട് കഴിയിണില്ല അപ്പൊ ഞാനിന്നൊ രു ചേച്ചീനെ വിളിച്ചിട്ട് മുറ്റൊന്ന് നമുക്ക് വൃത്തിയായി കിടന്നി ട്ടില്ലെങ്കിൽ ഒരു സു കാണുമ്പോ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടു മനസ്സിനെ മറ്റുള്ളവര് കാണുമ്പോഴും അതെ
അത് രാവിലെ എഴുന്നേറ്റേ കഥക് തുറക്കുമ്പോഴേ നമ്മൾ ആദ്യം കാണുന്ന മുറ്റലിയ അതിങ്ങനെ കോലം കെട്ട്കിടന്നഅന്നത്ത
കിടക്ക ആഹ് അപ്പൊ പറിച്ചിങ്ങനെ കാണുമ്പോ വൃത്തി കൃത്യല്ലേ പിന്നെ ആൾക്കാര് കാണുമ്പോഴും വിചാരിക്കൂലേ ഇതിന്റെ ഉള്ളിൽ ആ മനുഷ്യന്മാരില്ലേ പാർക്ക്ണ് അല്ലെ അങ്ങനെയൊക്കെ എന്തെല്ലാം ഫേസ് ചെയ്യണം അറിയോ ഒരു വീട്ടമ്മ ആവുമ്പോ ഏ പല പല ചോ ആഹ പരുക്കായിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് നമ്മളെ കൊണ്ട് പറിച്ചിട്ടത് പു അത്രയും പുല്ല് പറിച്ചിട്ടും പറിച്ചിട്ടുംന്ന് പറഞ്ഞാ വീണ്ടും വീണ്ടും അധിക ആവുകന്നല്ലാതെ അതങ്ങട്ട് കൊറയണില്ല അപ്പൊ ഞാനപ്പോ അങ്ങനെ ഒരാളെ വിളിച്ചു വെച്ചാല് എളുപ്പണ്ടല്ലോഏ അത്കണ്ട് മൃതകം പെട്ടെന്ന് വൃത്തിയാവെയും ചെയ്യും നമുക്കും സമാധാനയി ഏഹ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പ ഇങ്ങനെ മുന്നോ ഒന്നു ചേച്ചിള്ളതാണ് ഇപ്പോ വലിയഇത് ഇന്ന് അപ്പൊ ചേച്ചി കറി കൊടുക്കാനരു സങ്കടം ഉണ്ട് അ ചെയ്യ് ഉമ്മച്ചി പറഞ്ഞ അതൊന്നും സാരല്ലേ ഇന്നും ഇപ്പൊനമ്മളെ വീട്ടി ആഹ് ഫുഡ് കൊടുക്കണം രാവിലെ കൊടുത്തു ഞാൻ ദോശണ്ടാക്കി ആ കറി ചിക്കന്റെ ഗ്രേവിയും കൊടുത്തു ആ കറിയും കൊടുത്തു പിന്നെ ഉച്ചകപ്പ് ഇതൊക്കെ വെച്ചിട്ട് അത് സാരില്ല അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞു ചേച്ചി നമുക്ക് പിന്നെ കൊടുന്ന് തരാനും ആളില്ല ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചു അപ്പൊ ആരും പോണില്ലാ പുറത്ത് കറങ്ങാൻ അപ്പൊ അത് കാരണം കുറച്ച് ഉം ഇല്ല അവിടെ മഴ ഇന്ന് മഴ ഇന്ന് വെയിലാ ഇവിടെ
ആണല്ലേ ഇവിടൊക്കെ ഒരു മങ്ങിയ അന്തരീക്ഷം
നമ്മടെ വെയിലണ്ട് ഞാൻ വേഗം രാവിലെ തന്നെ അലക്കിയിട്ട് സാ പിന്നെ സർ എന്താണ് അപ്പൊ പിന്നെ ചേച്ചി പെട്ടെന്ന് വന്നപ്പോഴേ അപ്പൊ തൽക്കാല എല്ലതും ഉണ്ട്ട്ടൊ എന്നാലും ചോറും കറിഉപ്പേരി ഏട്ടൊക്കെ ഇണ്ടാക്ണ് ണ്ട് എന്നാലും ഒരു മീനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കുമ്പോ ഒരു സന്തോഷാ ഒരു എന്തൊക്കെ കൂട്ടാൻ കൊടുത്തൂന്ന് ഇള്ള സന്തോഷണ്ട് സംതൃപ്തി ഉണ്ട് അപ്പൊ ഇതാവുമ്പോ നമുക്ക്ന്നെ സ്വയം തോന്നാണ് ഇതാണോ അപ്പൊ അവർക്ക് കൊടുകണ് പക്ഷെ നമ്മളും കഴിക്കണുന്നത് അത് തന്നെണ് എന്നാലും നമുക്കൊരു ഉള്ളില്ഒരു ഇത് നന്നായിട്ട് കൊടുക്കണംഎന്നനെ നമ്മളങ്ങനെ ചെയ്യാം ഞാൻ എന്റെറ ഒരു കാര്യം നമ്മൾ കേഴി ക്കുന്നേക്കാ നന്നായിട്ട് നമ്മളൾ മറ്റുള്ളവർക്ക് കൊടുക്കും ആ സാധനം കൊടുക്കുകയാണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കുമ്പോ നമുക്ക്ഇഷ്ട്ടപ്പെട്ടത് നമ്മൾകൊടു നമുക്കിപ്പൊ ഒരു സാനം കിട്ടി അല്ലാതെ നമ്മക്ക് വേണ്ടത് മാറ്റി വെച്ചിട്ട് അര് പറ്റാത്തത് എടുത്തിട്ട് കൊടുക്കലല്ലേ അതിന് എനിക്ക് ഇഷ്ടല്ല അങ്ങനെ കൊടുക്കണത് ആ അങ്ങനെ ചെയ്യാനാണ് നമുക്ക് താൽല്പര്യം
ഉം ഹ ഉ ശരിന്ന് ഞാൻ വിളിക്കുന്നുണ്ട്
ആഹ ഓക്കേ എന്നാ ശരി ആഹ ശരി